കേൾക്കണം
ആഹ് എന്താച്ച ഏ ആഹ് സുഖാരിക്ക്ണു അവിടെന്താ വിശേഷം
അവിടെ നല്ല മഴയാണ് ഇടിയാണ്
അതെ രാവിലത്തന്നെന്ന് മഴേ
ആഹ് രാവിലേ മഴയാവൊടങ്ങി
അതേ ഇവിടെ ഇന്നലെ രാത്രിയാറ്ന്ന്‌ നല്ല ഇടിയും മഴയും നല്ല ഇതാർന്ന്‌
പ രാത്രി മഴയില്ല ഇപ്പം പകലായപ്പം സൂപ്പറിടിയാ
അതേ ഇവിടെ നല്ല വെയിലപ്പം ആ ആഎന്താര് ഉച്ചത്തെക്കൊക്കെ ആയോ?
എല്ലായി കൊഴപ്പല്ല എല്ലാം റെഡിയാ യിട്ടിരിക്കുവ
ആഹ് ഇവിടെപ്പൊ ഇന്ന് മറ്റേ പെരുന്നാളാകുക കാരണം മീനൊന്നും വരില്ലേ
ആഹ്
പ്പ അതുകൊണ്ട് അമ്മ മുരിങ്ങടെ ഇല പൊട്ടിച്ചടക്ക
അപ്പ എല്ലാരും ഇന്ന് ഇന്ന് അതുകൊണ്ട് എല്ലാരും വെജിറ്റബിളാ ല്ലേ ആഹ് മാസ് ഏരേ അങ്ങനേം പോട്ട് ദിവസങ്ങൾ അല്ലേ എല്ലാവരും ബി ചിക്കനും മീനും ഒക്കെ കഴിക്കാതെ
ആഹ് ഇന്നലെ രാത്രി എന്നിട്ട് ഇതുപോലെ ബിരിയാണി കഴിച്ചതാണ് അപ്പൊ പിന്നെ ആഹ് ഇന്നിപ്പോ എന്തായാലും പെരുന്നാളല്ലേ അപ്പൊ ഉച്ചക്ക് അച്ഛൻ ബിരിയാണി വാങ്ങി വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മ മുരിങ്ങേട എല എന്തായാലും വെക്കട്ടെ പറഞ്ഞിട്ടെ
ഉം എടക്ക് അങ്ങനെം പോട്ടെ
ആഹ് അവിടെങ്ങനെ ഈ ചേമ്പിൻ്റെല പോലത്തെ നിൽക്കണ്ടേ ആഹ് അപ്പൊ ഉം ഞാനീ ചെറുപ്പം മുതലേ ചേമ്പിന്റെലാന്നാ പറയാ നമ്മള് ചേമ്പിലയിൽ വെള്ളം നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളായിട്ട് കളിക്കൂല്ലോ ആഹ് സാധനം പക്ഷെ അതിന് എന്തോ താള്ന്നാ പറയാ തോന്നണൂ
ആണാണ് താള് ആഹ് താള് തോരം വെക്കാം
ആഹ് അപ്പൊ അമ്മയിങ്ങനെ പറയും മുരിങ്ങൻ്റെ എല ഊരി വരുമ്പോ ഞാൻ പറഞ്ഞേ ഉം ദേ ഇതൊക്കെയിട്ട് പണ്ട് എത്ര കളിച്ചതാണ് എന്നൊക്കെ ഇങ്ങനേ പറയാണ് വെള്ളൊക്കെ ഒഴിച്ചിട്ട് ന്ന് പറയാ അപ്പൊ അമ്മ പറയാണ് നിങ്ങള് കളിക്കല്ലേ ഞങ്ങള് ഇതൊക്കെ കഴിച്ചാർന്നതാണ്ന്ന് പറയാണ് കാരണം അവരുടെ കാലത്ത്ന്നൊക്കെ പറയുമ്പോ താളും പിന്നെന്താ തകരെയെ
ആഹ് അതെ അതെ ഈ എല എല എല കൊണ്ടുള്ള ഒത്തിരി കറികളൊക്കെ അവര് ഉണ്ടാക്കുവാരുന്നല്ലോ
ആഹ് പയറ് മത്തന്റെ എല അതൊക്കെ വെച്ചിട്ട് ഞങ്ങള് കഴിച്ചിരുന്ന എന്നൊക്കെ പറയുവേ അമ്മയെ
ആഹ് പ പയറിന്റെ മൂന്നെല ഉള്ളതില് ഒരെല വെച്ച് തോരം വെക്കുവായിരുന്നു ഓരോരുത്തര് ഓരോ ഓരോ എല പറിച്ചിട്ട് തോരം വെക്കും പിന്നെ മത്തഎല ചീര പിന്നെ പിന്നെ വേലിക്ക് വെക്കുന്ന വിധത്തിലുള്ളൊരു ചീര ഉണ്ടല്ലോ ആഹ് ചീര ആഹ് ആഹ് ചീര തോരം വെക്കും പിന്നെ പിന്നെ ഒത്തിരി ഉണ്ട് ഇലകളൊ തോര വെക്കുന്നത് പക്ഷെ നമ്മളി പ്പാരും അങ്ങനെ പൊതുവെ ആരും ഉപയോഗിക്കില്ല ആഹ് അതുകൊണ്ടാ അത് അതുകൊണ്ടാണ് അസുഖം കൂടുതൽ വരുന്നത്
ആഹ് അത് ശരിയാണ് അല്ല ഞാനൊക്കെ ഇന്റെരു ചെറിയ പ്രായംന്ന് പറയുമ്പോളും ഇങ്ങനെതൊന്നും വെച്ച് കഴിച്ചിണ്ടായിരുന്നില്ല ഞങ്ങള് അതിലിങ്ങനെ കളികൊക്കെ ചെയ്തായിരുന്നു വെള്ളം നിറച്ച് കളിക്കുക മീനിനെ ഒക്കെ അതില് അങ്ങനെയൊക്കെ ഉണ്ടായിരന്നത് അപ്പ അമ്മ പറയ ഞങ്ങളടെ കാലത്തൊക്കെ ഇതിന് ഞങ്ങള് മറ്റേ ഇത് കഴിക്കാ ചെയ്താർന്ന് പറയാണ് ഇങ്ങനെല പൊട്ടിച്ച് വരുമ്പോഴേ അമ്മക്കിപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇപ്പോഴും ഇഷ്ടട്ടോ നമ്മളിപ്പോ ഇങ്ങനെ ചിക്കൻ മീന് ബീഫ് അങ്ങനെയൊക്കെ ഞങ്ങള് കുറച്ച് വെറൈറ്റി ആയിട്ട് അങ്ങനൊക്കെ വെക്കാനാ അങ്ങനെ ആഗ്രഹി
നമ നമുക്ക് അല്ലെ നമ്മളിപ്പന്നെ നമ്മള് ഓരോ കാണ പറുമ്പോ ആ രീതി ചെയ്യണ കാണുമ്പോ മ്പൊ ആഹ് രീതിയിൽ ചെയ്യണം എന്നല്ലേ നമ്മൾ തോന്നത്തുള്ളൂ അല്ലതെ വേറൊന്നും ചെയ്യത്തില്ലല്ലോ നമ്മള്
പിന്നെ കുറച്ച് ടേസ്റ്റും വരണം അങ്ങനൊക്കില്ലെ ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ഇപ്പ മുരിങ്ങയിടെയില ആയാലും താളും തകരെ ക്കെ ആണെങ്കിലും അത്ര ടേസ്റ്റ് വരില്ലല്ലോ പക്ഷെ ആരോഗ്യത്തിന് നല്ലതാണ് പക്ഷെ നമ്മളിപ്പോ എല്ലാവരും ഭയങ്കര
അങ്ങനെ പൊതുവേ ഇപ്പ എല കായിക്കത്തില്ല അതും പൊതുവേ മഴയായോണ്ടേ അല്ലാത്ത സമയം പുഷ് നല്ലതാ കഴിക്കുന്നത്
ആഹ് മുരിങ്ങേടെ എല അങ്ങനെ കഴിക്കാൻ പാടില്ല തോന്നണു മഴക്കാലായി കഴിഞ്ഞഴിഞ്ഞാല് വിഷാവുന്നോ ആഹ് അങ്ങനെ കേട്ടിട്ടുണ്ട്
എല അങ്ങനെ ഇലക്കറികളൊന്നും അങ്ങനെ അധികം കഴിക്കാറില്ല പൊതുവെ വയറ്റിന് അത്ര ശെരിയാകത്തില്ലന്ന് തോന്നുന്നു എന്തോ അങ്ങനെ പ്രശ്നം എന്റെത്തെട സമയത്ത് കഴിക്കാം കൊഴപ്പില്ല ന്നാലും നമ്മൾ സ്ഥിരം കഴിക്കാത്ത സാനവല്ലെ അപ്പൊ എടക്ക് കഴിച്ചാലും കൊഴപ്പം ഉണ്ടാവത്തില്ല നമ്മള് സ്ഥിരം ആഹ് എല്ലാ പക്ഷെ എല്ലാർക്ക് വേ നമ്മളെ ഈ മീനും അങ്ങനെ എന്തേലെക്കൊരു കറിയില്ലാതെ ആർക്കും ചോറ് പറ്റത്തില്ല ഭയങ്കര പാടാ ഏഹ് അല്ലാത് വെജിറ്റബ്ള് മാത്രം നമ്മ്ള് സാമ്പാറ് വെച്ചു മോര് തോര്നങ്ങനെ എന്തെലും വെ ച്ച് കഴിഞ്ഞാലും ആർക്കും ആഹാരം
ആഹ് അതെ കൊറച്ചേ കഴിക്കൊള്ളൂ ഇന്നാ മീനോ ചിക്കനോ എന്തേലും ഇണ്ട് ച്ചെങ്കില് കൊറേ ചോറ് കഴിക്കും അത് ശരിയാട്ടോ അതയ്ന്റെ
അതുണ്ടേ മാത്രേ ആഹാരം കഴിക്കയ്ത്തൊള്ളൂ പിള്ളോരായാലും അങ്ങനെ തന്നെ ആഹാരം കഴിക്കണവെങ്കില് അവർക്ക് നമ്മള് കഴിക്ക്യുന്നെ അങ്ങോട്ടൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നെ അങ്ങോട്ട് ശരിയാവത്തില്ല എല്ലാവർക്കും
ഇവ്വടെ പറയുമ്പോ മറ്റേ ഭക്ഷണൊന്നും കഴിക്കില്ല്യ വല്ല സ്നാക്സോ കാര്യങ്ങളൊക്കെ ഇണ്ട്ച്ചെങ്ക മാത്രാണ് അത് മാത്രം ഇങ്ങനെ കഴിക്കാന്ന്ള്ള ഒരു ചിന്ത മാത്രം ഇല്ല കുട്ട്യോളാ ഇവ്ട്ത്തെ
ഉം അവ് ഏ അവ്ടെ ചേമ്പിൻ താള് തോരനൊക്കെ വെക്കോ ഇങ്ങനെ
എഹ് അതന്നെ പണ്ട് കാലത്തൊക്കെ വെച്ചാറ്ന്ന് ഇപ്പ അങ്ങനെ ഒന്നും വെക്കാറില്ല്യേയ്
ഈ ചേമ്പിന്റെ താളെന്ന് പറയുമ്പളേ ഞാൻ ഒരു കാര്യം ചോയ്ക്കട്ടെ ഈ വിടരാതെ വെഹ് ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന സാധനം അ അതാണോ വെക്കുന്നഹ് അതോ വേ അല്ലാതെ തണ്ട് ഉൾപ്പെടെള്ളഹ് ആഹ് ആഹ് അത് ചേ ചേമല്ല ചേനേടെ തണ്ട് തോരം വെക്കാറ്ണ്ട് ചേനടെ അർ ചേന അറിയാവോ
ആഹ് ചേന അറിയാ ഒര് വട്ടത്തില്ള്ളാ ആ സംഭവല്ലേ മോര് കറിക്കെക്കെ ഇട്ണഹ് അല്ലേ ആഹ്
അഹ് തണ്ട് ചെറു പയറു ഇട്ട് തോരൻ വെക്കും നല്ല ടേസ്റ്റാ ആഹ് അത് കഴിച്ചിട്ടുണ്ട്
അതേ ഇവടെ പിന്നെ അങ്ങനെ അതേ ഇവടെ വാഴടെ മ ഈ മറ്റേ പിണ്ടിയൊക്കെല്ല്യേ അതായത് അയ്ന്റെ കൂം ആഹ് അതൊക്കെ വെക്ക്യും അങ്ങനെയൊക്കെ ഇങ്ങനെ വെക്കുന്നല്ലാണ്ട് എലകള് അങ്ങനഅങ്ങനെണ്ട് വെക്കാറൊന്നു ഇല്ല്യ പിന്നെ പണ്ട് കാൽത്തെന്റെ അമ്മുമ്മ ഉള്ള കാലത്തൊക്കെ പയറ് ഇണ്ടാക്കിയാര്ന്നേ വീട്ടില് കൃഷി ഇണ്ടാർന്നേ അഹ് പൊറത്ത്യ്ക്കും കൊടുക്കും നമ്മളു ഇട്ക്കും അ പ്പ പയറ് കുറേ ഇണ്ടല്ലോ അപ്പ അതിന്റെ എല പൊട്ടിച്ചിട്ട് അങ്ങനെ ഉപ്പേരി വെച്ചിട്ട് കഴിച്ച്ട്ട്ണ്ട് ഞാന് ഈ തേങ്ങൊക്കെ ചെരകിട്ട്ട്ട്
ആഹ്
ആഹ് അങ്ങനെക്കെ വെച്ച് ആഹ് ഫസ്റ്റ്ഒന്നുഇക്ക് ഇഷ്ടണ്ടാർന്നില്ല ട്ടോ കാരണം ഇത് ഇങ്ങൻത്തെ എലകളൊക്കെല്ലേ പിന്നെ ഈ ഒ എഹ് എന്തിന്റെ സമയത്താ ഓണത്തിന്റെ സമയത്താണോ പ ത്തെല വെച്ച്ട്ട് ആഹ് അങ്ങനെയും വെച്ച്ട്ട് കെഴ്ച്ച്ട്ട്ണ്ട് അങ്ങനെ അതൊക്കൊരു എന്താ പറയാ ഒരു ആഘോഷത്തിന്റെ ഒരു ഭാഗൊക്കല്ലേ
അതാണ് ശെരിയാ
ആഹ് പത്തെല വെച്ചിട്ട് കഴിക്ക്യാ അങ്ങനെ മൊത്ത എങ്ങനെ പത്തെല മതി എങ്ങനേ അങ്ങനെ ഇല്ല്യല്ലോ ഇന്ന എലകള് ന്നൊന്നും ഇല്ല്യല്ലോ
അഹ് ഇല്ല
ആഹ്
ഒരുമാരി പെട്ട് ചെലതിന്റെ ഒക്കെ നമ്മൾ തോരം വെക്കോലോ എല
ആഹ് ന്നെ പക്ഷെ പണ്ടത്തെ ആള്കള്ക്ക് പിന്നിം കൊർച്ച് അറിവ് ഇണ്ടാർന്നു ഇന്ന എലകളൊ
അതെ അതെ അതെ ഇപ്പെ നമ്മള് ഫുള്ള് ഇത് മറ്റേ ആഹ് ഇപ്പൊ എല്ലാരുമവേ നമ്മള് ഈ ഈ ആം ആം പിള്ളേർക്ക് തന്നെ ആയാലും വെജിറ്റബ ങ്ങളോട് വല്യ താല്പര്യ ഇല്ല പൊതുവേ
അതെ അല്ല ഇന്നിപ്പോ ഇഷ്ടം പോലെ കാര്യങ്ങൾ കിട്ട കിട്ടാണ്ടല്ലോ അതുകൊണ്ടാണ് അവർക്ക് താല്പര്യല്ല
അതുമല്ല നമ്മളിപ്പോ വെച്ച കൊടുത്താലും വേണ്ട പുറത്തൊന്നന്ന് ആഹാരം കഴിക്കാനുള്ള ടെന്റൻസിയാ കൂടുതൽ പിള്ളേ
ആഹ് അതന്നെ അത്രീം വിഭവങ്ങൾ ഇണ്ടല്ലോ ആഹ് ഉള്ളതൊണ്ടാണ് അങ്ങനെ തോന്നണത് പണ്ട് കാലത്ത്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യം ഇല്ല ഇതല്ലാണ്ട് വേറെൊന്നും കഴിക്കാനും പറ്റില്ലല്ലോ
ഇപ്പം തന്നെയാണെങ്കിൽ നമ്മളൊ ഒരു പുതിയൊരു കട കട ഉദ്ഘാടനം എന്ന് പറഞ്ഞ നോട്ടീസ് ആയാലും അങ്ങനെ ഓരോന്ന് വരുമ്പോളേ പിള്ളേർ ഇത് അറിയുന്നു കാണുന്നു അപ്പം പിള്ളേർക്ക് ഇത് വേണം എന്നുള്ള ചിന്തയാ
ആ പിന്നെ ഓരോരുത്തർ പറഞ്ഞിട്ടുള്ള ഒരറി റിവും ഇപ്പെ സ്കൂളിലൊക്കെ ചെന്ന്കയിഞ്ഞാല് ഓരോരോ കുട്ടി കുട്ടികളപ്പൻന്റെ വീട്ടിൽ ഒരു കുട്ടി അങ്ങന ഉണ്ടായി ആ സംസാരിച്ചിട്ട് ഞങ്ങള് ഇന്നലെതാ കഴിച്ചി ഇന്നൊക്കെ പറയുമ്പൊഴത്തിന്
ആഹ്
അവര് വന്നിട്ട് ആഹ് ആഹ് ഇന്റെ ഫ്രണ്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായി എനിക്ക് അത് വേണം ആഹ് അതെ ഇപ്പത്തെ കുട്ടികളന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഇങ്ങനെ ഫുഡിനെ കുറിച്ച് ആഹ് അതൊക്കെ ഇങ്ങനെ സംസാരിക്കും
ന്ന് പറഞ്ഞ പിന്നെ പിന്നെ എനും എപ്പോഴോയിരിക്കും വാങ്ങിച്ചു കൊടുക്കും പക്ഷെ ഇപ്പൊ അങ്ങനല്ല ആ പറയുന്ന സെക്കൻഡിൽ വാങ്ങിച്ചു കൊടുക്കും
ഇവിടെ അതെ കുട്ടി എന്തേലും പറഞ്ഞ അപ്പം പറയും ഇക്കി ഇപ്പ തന്നെ വേണം പറയും
ആ അത് തന്നെ നമ്മള് പറഞ്ഞാ ശരിയല്ലേലും കുട്ടികള് പറഞ്ഞ ഓക്കെ ആയിരിക്കും
അതേ
അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ അവരോട് പറയാങ്ക സാധിക്കാ
ഉം ആ അങ്ങനെ പിന്നെ തെങ്ങോ പാവോ പ്ലാവോ അങ്ങനെ എന്തേലും ഉണ്ടോ വീട്ടില്
തെങ്ങില്ല തെങ്ങ് ഒരു ഒന്നേ ഒള്ളു ആകെ തെങ്ങ്
അതെ അല്ല തെങ്ങൊക്കെ കൊറേുണ്ടെച്ചെങ്കി നല്ലൊരു കാര്യമാണ് കാരണം തേങ്ങയും തെങ്ങി എല്ലാ അറ്റ ഒരറ്റ മുതല് താഴെ വരെ ഉപകാരുള്ളതാ
വീട്ടില് ഉണ്ടാവുന്നില്ല കാരണം നേരത്തെ ചീനിയൊക്കെ നടുവായിരുന്നു ഇവിടെ ചീനൊക്കെ ഇവിടെ ഇപ്പം ഒന്നും നടുന്നില്ല ചീനി ചേമ്പ് ചേനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഒന്നുമില്ല
ആദ്യം പഴവല്ലേ ഈ കപ്പക്ക് ഇങ്ങനെ നട നടന്ന് കണ്ടായിടന്നുട്ടോ ഈ ഏരിയയില് ഇപ്പ അങ്ങനെ കാണാറന്നല്ല്യ
കാരണം ഇവിടൊക്കെ ഞങ്ങള നാട്ടിൽ ഇപ്പം പന്നിയുണ്ട് പന്നി മൊത്തം നശിപ്പിക്കുവ അപ്പൊ അങ്ങനെ ആരെ ഇപ്പെ അങ്ങനെ ഓ നമ്മൾ ഒരു നല്ല ഒരു ഒരു നല്ലൊരു ഭാഗായി കഴുമ്പോ ഉണ്ടല്ലോ അതാ പന്നി എങ്ങനെ അറിയുന്ന് അർയത്തില്ല ഓരോന്നും ഇങ്ങനെ കിളിച്ച് കിളിച്ച് നല്ല ഇതായി കഴിയുമ്പോഴത്തേക്കും പന്നി എവിടുന്നെങ്കിലും വന്ന്
ആഹ് ആ പിന്നെ ആള് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ പിന്നെ വെക്കാനല്ലേ ആഹ് ശരി അത് നഷ്ടയിക്കഴിഞ്ഞാ പിന്നെ അയിനൊരു കാര്യം ഇല്ലല്ലോ ഇല്ലേ ആഹ്
ചേന വാഴയൊക്കെ ഉണ്ടല്ലോ ഫുൾ അയ്ന്റെ മാണം വരെ ഇങ്ങനെ കൊ ഇല്ലേ ആനയൊക്കെ ച ചവച്ചരച്ച് കളയത്ത് കാണുന്നില്ല അതേ പോലെ സൂന്ന് എടുത്ത് കളയും ഫുള്ളായിട്ട് അങ്ങ് കളയും അത് അ പിന്നെ കിളിച്ചു പോലും വച്ച അടുത്തൊരു നമ്മള് വാഴയൊക്കെ ആണെങ്കി അല്ല ഒ ഒടിഞ്ഞു പോയലും നമ്മള് കട്ട് ചെയ്തായാലും പിന്നെ കിളിച്ച് വരുമല്ലോ പിറ്റേ ദിവസം അതുപോലും ഉണ്ടാവത്തില്ല ഈ പന്നി നശി നശിപ്പിച്ചു കഴിഞ്ഞാൽ ആഹ്
ആ ഇവിടെ അതുപോലെ പം വന്ന് കഴിഞ്ഞാൽ കണ്ടത്തിലൊക്കെ വെള്ളം നിന്നിട്ടേ ആദ്യൊക്കെ വയലാർന്നു മറ്റേ ഈ നമ്മുടെ നെൽവയലർ ണ്ടാർന്നതെ അതൊക്കെ മാറിട്ട് ഇപ്പം പ്രളയം വന്നെ എപ്പോഴും വെള്ളം നിക്കാ ചെയൊക്കെ കാരണം ഇപ്പ ഇവിടെ ആരും അങ്ങനെ കൃഷി ചെയ്യാറില്ല അപ്പൊ ആ ഒരു കൃഷി അങ്ങട് പാടല്ല്യണ്ടായണ്ണു
ഞങ്ങളെ നട്ടി പിന്നെ കണ്ട അങ്ങനെ ഇല്ല കണ്ട ഒന്നും വെള്ളം കയറുന്ന സ്ഥലങ്ങളൊന്നും ഇല്ല നിരപ്പായ സ്ഥല വെള്ളപ്പൊക്ക പൊക്കന്ന് പറഞ്ഞ സ്ഥലം വെള്ളപ്പൊക്കം എന്ന് പറയ അങ്ങനെ സംഭവം ഞങ്ങളുടെ നാട്ടിലുണ്ടാവത്തില്ല
അതെ അങ്ങനെ വലിയ പൊന്തിട്ടുള്ള ഏരിയാണോ
മൊ അങ്ങനെ പൊക്കോള്ള ആണെങ്കിൽ എന്ന മണ്ണിടിച്ചിട്ടുണ്ടാകത്തില്ലേ അതുംല്ല
ആഹ് ആഹ്
നിരപ്പായ സ്ഥലം നിരപ്പായ സ്ഥലം ഉം ഉം ആറും ഇല്ല തോടും ഇല്ല കണ്ടോ ഇല്ല
അതെ അപ്പ റേയ്ഞ്ചൊക്കെ ഉണ്ടോ? അതെ റേഞ്ച്ല്ലേ അതെ ആഹ് അതൊണ്ട് പിന്നെ വല്യ കൊഴപ്പില്ല
ആഹ്
ആഹ് അതൊക്കെ ആകുമ്പോ നമുക്ക്‌ നല്ല ബുദ്ധിമുട്ടാണെ പ്രളയും കാര്യങ്ങളും മണ്ണിടിച്ചിലൊക്കെ വന്നു കഴിഞ്ഞാല് ഇവിടൊക്കെങ്ങനെ ആവാറുണ്ട് ആഹ് അതെല്ലേ ആഹ് ആഹ് ആ എന്നാ വിളിക്കോണ്ടിട്ട്രാ
വന്ന് കഴഞ്ഞാൽ മാത്രേള്ളൂ ഇവിടെ പ്രശ്നള്ളത്
ആഹ് എന്നാ വിളിക്കോണ്ടിട്ടാ
ശരി